ആഹ് ഹലോ നല്ല വിശേഷം സുഖം തന്നെയാണ് രാവിൽക്ക ചായകുടിയൊക്കെ കഴിഞ്ഞോ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞോ ഉച്ചകത്തേക്കുള്ളതും രാത്രികത്തേക്കുള്ള ഭക്ഷണം ഒക്കെ ആയി എല്ലാം കഴിഞ്ഞ് അങ്ങനെ കിടക്കുകയായിരുന്നു തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞു നിങ്ങളുടേതോ
ചായകുടിയൊക്കെ കയിഞ്ഞ് ഞങ്ങളെ കുടിക്കാൻ വേണ്ടി കഞ്ഞി ഉണ്ടാക്കി വച്ചു ശേഷ ഇപ്പൊ വെറുതെ എങ്ങനെ ഇരിക്കായിരിന്ന് ഇവെ എല്ലാം ഉണ്ട് ആകം അടിച്ചു വാരി തുടക്കണം അങ്ങനെ ബാക്കി പണികളൊക്കെണ്ട് നിങ്ങളുടെ ആ പണികളെല്ലാം തീർന്നോ ടിച്ചു വാര തുടക്ക ഒക്കെ
ആഹ് നമ്മൾതെല്ലാ പണികളും ഉണ്ട് രാവിലെ തന്നെ ഞാൻ ചായവും കടിയും ഉണ്ട ഉം കറി വേണമെങ്കി കറിയും ഉണ്ടാക്കും പിന്നെ നമ്മള് എഹ് ഈ ആഹ് അടിച്ച് വരലും തുടക്കലും അപ്പോ തന്നെ തീർക്കും പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറ് അടുപ്പത്ത് വെക്കും കുട്ടിക്ക് വേണ്ടി കഞ്ഞി മറ്റെ അടുപ്പത് വെക്കു അതുപോലെ ഇപ്പ കഴിഞ്ഞതിന് ശേഷം നമ്മള് കറി ഉച്ചത്തേക്കുള്ള കൂട്ടാനോ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങും അതിന്റെ മുന്നേ രാവിലത്തെ ചായ കുടിക്കുട്ടോ ഉച്ചക്കേത്തേക്കുള്ള കറികളൊക്കെ ആയാലും പിന്നെ പണിയൊന്നുല്ല മുറ്റം പിന്നെ ചണ്ടി ഉണ്ടാഉമ്പോളെ അടിച്ചു വാരാവ് ആഹ് ഇൻ്റർലോക്കൊക്കെ ചെയ്ത മട്ട് കാണൂ ആഹ് അടിലിന്റെ അടിയിലിന്റെ ചണ്ടിയോ വല്ലതോ ഉണ്ടെങ്കിൽ മാത്ര ഞങ്ങള് അടിച്ചു വരുവാ അങ്ങനെ നേരത്തെ കഴിയും പിന്നെന്തൊക്കെയാ
ങനെ വിജാരിക്ക്ന്നു ചക്കക്കൂട്ടാനും രാത്രിയിലേക്ക് എന്തെലും പുറത്തുനിന്ന് എന്തെലും വാങ്ങിക്കാ എന്ന് വിചാരിക്കുന്നത്
ഓ അതെയോ ആഹ് രാത്രി പുറത്തു നിന്ന് കയിക്കുന്നത് ഒപ്പ നല്ലതൊന്നുമല്ല ഇപ്പ ഭക്ഷണം മാക്സിമം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ആഹ് ചിലപ്പോഴൊക്കെ ഒള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ക്യാൻസർ പോലെയുള്ള ഒരുപാട് മാറാ രോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതുപോലെ ഈ രോഗങ്ങളെല്ലാം കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോ പണ്ടത്തെ അപേക്ഷിച്ച് ആളുകൾക്ക് രോഗം കൂടുതലാണല്ലോ ശരിയല്ലേ ഈ രോഗം കൂടുതലായത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഏഹ് പ്രതിരോധ ശേഷി കുറവാണ് അതുപോലെ ഈ കണ്ടമാനം മരുന്നുകൾ കുടിക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അതിൻ്റേതായ അസ്വസ്ഥകൾ ഇൾ വരാൻ അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത്
ഉം എനിക്ക് പറയാനുള്ളത് എന്തന്ന് വെച്ചാല് ഇപ്പൊ ഭക്ഷണ രീതിയും പിന്നെ ലൈഫ് സ്റ്റൈലുമാണ് കാര്യായിട്ട് രോഗങ്ങള് കൂട്ടുവാനും രോഗങ്ങൾ ഇങ്ങനെ കൂടാനും ഒക്കെ കാരണം ഇപ്പോഴത്തെ ആളുകള് ഏഹ് ഈ അജ്നാമോട്ട അടങ്ങിയ പുറത്തു നിന്നുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു പക്ഷെ അതിനനുസരിച്ചുള്ള വ്യായാമം അവർ ചെയ്യുന്നില്ല ഉദാഹരണത്തിന് പറയാനെന്നുണ്ടെങ്കില് ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് പെൺ കുട്ടികളെല്ലാം അവർക്ക് പണിയൊന്നും എടുക്കാനാവില്ല കല്യാണം കഴിച്ചു പോയാലും അത് തന്നെയാണ് അവസ്ഥ അവരെങ്ങനെ മടിയില്ല മനസോടെ പണിയൊക്കെ എടുക്കും നാട്ടില് കുറച്ച് ദിവസം നിൽക്കും പിന്നെ അവര് അങ്ങത്തെ ഗൾഫിലേക്ക് അവർ അങ്ങോട്ട് തന്നെ പോകും അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾങ്ങെ നടക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തേലും ആളുകൾക്ക് അസുഖം പിടിച്ചതോ അതുപോലെ നിങ്ങൾ കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കലും അസുഖം വന്നതോ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ
ആഹ് ഉണ്ട്ണ്ട് ൻ്റെ കുടുംബത്തിലൊരു ഒരു കാക്ക ഉണ്ടായിരുന്നേ മൂപ്പര് കുറെ കാല പ്രവാസിയായിരുന്നു അപ്പൊ ഒരു ദിവസം ഗൾഫിൽ നിന്നും ഇങ്ങനെ പണി ചെയ്തൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ എന്തൊക്കെ അസ്വസ്ഥതയൊക്കെ തോന്നി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നാട്ടിലെ എത്തണ ഇന്ത്ത് എന്തോ കാണുന്നുണ്ട് നിങ്ങ എത്രയും പെട്ടുന്ന നാട്ടില് പോയി ട്രീറ്റ്മെന്റ് എടുക്കണം പറഞ്ഞു അതില് പിന്നെ നമ്മൾ നാട്ടിലേക്ക് വരുത്തി ഉമാന നാസും നാട്ടിലേക്ക് വരുത്തി ടെസ്റ്റ് ചെയതപ്പോ, ആഹ് തൈറോയിഡ്, നല്ല കൂടുതൽ അതുപോലെ വേറെ അസുഗവുണ്ട്. ചോറ് വേണ്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിയാണ്ട്, അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. ബാബക്ക് നല്ല എടങ്ങേറുണ്ടായിരുന്നു. പിന്നെന്തൊക്കെയാ വീട്ടില് കൃഷികളൊക്കെയുണ്ടോ പയർച്ചി തൈകൾ കൃഷികൾ അങ്ങനെ പലതും ഉണ്ടല്ലോ അങ്ങനെയെന്തെങ്കിലും ഉണ്ടോ
ഉം അങ്ങനെ ഉണ്ട് പല വൃക്ഷതൈകള്ണ്ട് കൃഷിന്ന്ച്ചാല് അധിക സ്ഥലമില്ല ഞങ്ങക്ക് പ്പൊ കൃഷിന്ന് വെച്ചാല് അതികം കൃഷിയൊന്നും ചെയ്യാറ് ഇല്യാ ഇള്ള സ്ഥലത്ത് നമ്മള് ചെറിയ രീതിയില് തക്കാളിയോ പച്ചമുളകോ അങ്ങനെ ചെറിയ രീതില്ള്ള എന്തെങ്കിലുമൊക്കെയായിട്ട് കുയിച്ചിടും അല്ലാതെ അങ്ങനെ അങ്ങനെതാക്കി കുയിച്ചിടല ഇങ്ങനെ ഒരോ ആവശ്യമില്ലാത്ത നാമൂലുകളെ നമ്മൾ സപ്പോട്ട് ചെയ്യുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് പറയാണ്ന്ന്ണ്ടെങ്കില് എന്റെ വീട്ടിലൊരു റംബുട്ടാൻ മരമുണ്ട് അതില് കൊറെ കായികള്ണ്ട് അതൊക്കെ കുട്ടികൾ വന്ന് പറിക്കുകയും അങ്ങനെ ങ്ങനെ കുട്ടികളായിട്ട് കളിക്കുകയും ചെയ്തു പിന്നെ പിന്നെ ഇവിടെ ഫല വൃക്ഷതൈകള്ണ്ട് ഫല വൃക്ഷതൈകൾ മാവ് റംബൂട്ടാന് സീതപ്പയം അത്തിപ്പയം പിന്നെ കാരക്ക മരം കുഴിച്ചിട്ട്ണ് ഒരു നോമ്പിന് പിന്നെ ഫല വൃക്ഷ തൈകൾ എനിക്ക് ഒരു ഉം പിന്നെന്തക്കെയാ സുഖം തന്നെയല്ലേ
ഓഹ് സുഖം തന്നെയാണ് ആഹ് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ ബിരിയാണി കുക്കർ ബിരിയാണി എന്നൊക്കെ ആഹ് കുക്കർ ബിരിയാണി എങ്ങനെ ഇണ്ടാക്കല്
ആ കുക്കർ ബിരിയാണി ഞാൻ രണ്ട് രീതിയില് കുക്കർ ബിരിയാണി ഇണ്ടാക്കാറ്ണ്ട് ട്ടോ ഒരു രീതി എങ്ങനെയെന്ന് വെച്ചാല് ആദ്യം നമ്മള് ബിരിയാണിക്കാവശ്യമായ സാധനങ്ങളെല്ലാം കുക്കറിലിടും അരിയടക്കം ബിരിയാണി മസാല ചിക്കന് എല്ലാം കുക്കറിലിട്ട് ഒന്ന് കൊയക്കും അരിയൊക്കടണട്ടോ എന്നിട്ട് ഏഹ് നമ്മളൊന്ന് കൂക്കിച്ചെടുത്താല് കുക്കർ ബിരിയാണി റെഡിയാവും അല്ലെങ്കി പിന്നെ കുക്കർ ബിരിയാണി ഉമ്മച്ചിണ്ടാക്ക്‌ണമാതിരിണ്ടാക്കണം അതും അടിപൊളിയാ ഇവിടെ ചെറിയ വ്യത്യാസവുണ്ട് അതുകൊണ്ടാണ് പിന്നെ ചോയിക്കാന് പിന്നെ കുക്കർ ബിരിയാണിന്ന് അതിന് പേര് വരാൻ കാരണം അയിന്റെ എല്ല് സാദാരണ നമ്മള് ബിരിയാണിണ്ടാക്കുമ്പോ സപ്പറേറ്റ് സപ്പറേറ്റ് ഓരോന്ന് വേവിച്ചെട്ക്കണ്ടെ ഇതാവുമ്പോ അങ്ങനെ വേണ്ട ഒരൊറ്റടിക്ക് വെന്ത് കിട്ടും പിന്നെ നിങ്ങൾ ണ്ടാക്കാറുണ്ടോ കുക്കർ ബിരിയാണിയോ മേമ അന പവുള്ളത് ആ പിന്നെ എന്ത് പറയാ ഈ കുക്കർ ബിരിയാണി വേണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്റെ വീട്ട വീട്ടിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്
ആ ഓക്കെ ഓക്കെ ഇ ൻഷാ അല്ലാഹ് ഞാനൊരു ദിവസം വരണ്ടിട്ടോ ർ ബിരിയാണിയില് അപ്പൊ ചിക്കന് ഒക്കെ ഒരുമിിച്ചട്ന്നെയാണ് വേണ്ടത് അതോ ചിക്കൻ പിന്നീട് പൊരിച്ചിട്ട് അങ്ങനെ ആഡയിലാണോ അതോ ഒക്കെപാട ഒരുമി ചെന്ന മസാല കൂട്ടലാണോ എന്താണ് സംഭവം എന്താണ് നിങ്ങൾ ചെയ്ല്
ആ ചിക്കൻ ബിരിയാണി് നമ്മള് കുക്കറില് ഉണ്ടാക്കുമ്പോ ഒണ്ടെങ്കിൽ ഏ ഉ ചിക്കൻ പൊരിച്ചിടാം അല്ലെങ്കിൽ വേറെ എന്താ ചെയ്യാ പറിച്ചിരുന്നതാവും ഏറ്റവും ബെറ്റർന്നരു ടേസ്റ്റ് കൂടും പൊരിച്ചിടുമ്പഴ്
ഓ് അതെ ടേസ്റ്റ് കൂടല്ലേ അപ്പൊ പി െ ഏഹ് ഉം ഉം തർണി ണ്ടാവും